ഹലോ
അല്ല ആഹ് എന്താ വർത്താനം
എന്താ നല്ല വർത്താനം സുഖന്നേ എന്താ പണിയൊക്കെ കഴിഞ്ഞോ ചായോടി ഒക്കെ ആയോ
ചായോടി ഒക്കെ കഴിഞ്ഞു
എന്താ വെറക് എന്തൊക്കോ ചെയ്യാനിണ്ടെന്നൊക്കെ പറഞ്ഞിനു ഒക്കെ കഴിഞ്ഞോ
വിറക് ഒന്നും ചെയ്തില്ല അത് മൂടിട്ട് മൂടിടണം മ് വെയിലു വെയിലിറക്കുമ്പോ രാവിലെ ഒന്ന് തുറന്നിടും പിന്നെ രാത്രി മഴ പെയ്താലോ വിചാരിച്ചിട്ടേ ഒന്ന് മൂടിയിടും
എന്താ വിറക് വാങ്ങാറാണോ
എനിക്ക് ഇവടെ അടുപ്പില്ല ഞാന് ഗ്യാസാണ് മുഴുവൻ ഉപയോഗിക്കാറ്
അഹ് ശെരി ആഹ് അടുപ്പുണ്ടാക്കിട്ടുണ്ടാവില്ലാല്ലെ
ആഹ് ഇല്ല ഇല്ല അപ്പം പിന്നെ ആകെ നമ്മള് കൊറച്ചാളല്ലേ ഉള്ളൂ ആകെ കൊറച്ചാളല്ലേ ഉള്ളൂ
അയ് ശരി
അപ്പ ഓൽക്ക് ഭയങ്കര മുതലാവുലാ
ഗ്യാസ് ഇങ്ങനെ കിട്ടുന്നുണ്ടോ
ഗ്യാസ് ആഹ് കൊഴപ്പില്ല നമുക്ക് അങ്ങനെ കൊഴപ്പില്ല പിന്നെ ഞാന് അത് നൻസര്ച്ച് കണ്ടറിഞ്ഞേഉപയോഗിക്കാറൊള്ളൂ.
ആ കറണ്ട് അടുപ്പുപയോഗിക്കാറുണ്ടോ
കറണ്ടടുപ്പ് ഉപയോഗിക്കാറില്ല കേട്ടോ കറണ്ടടുപ്പ് ഇവിടെ ഉണ്ട് ആദ്യോക്കെ ഉപയോഗിച്ചിരുന്നു അപ്പൊ ഹസ്ബന്റെ പറഞ്ഞു നമുക്ക് ആഹ് കറണ്ടടുപ്പ് കറണ്ടടുപ്പിന് നല്ല ചാർജ് വരുന്നുണ്ടല്ലോ കറന്റ്
ആഹ് ആഹ് ആഹ്
ആ ഹസ്ബൻറ് പറഞ്ഞു അത് ഉപയോഗിക്കണ്ട. പിന്നെ ഞാന് എടക്ക്ങ്ങനത് കേടു വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടക്കതില് വെള്ളം തിളപ്പിക്കുവായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനത് അത് ഉപയോഗിക്കാഞ്ഞിട്ട്പ്പൊ കേട് വന്നിട്ടുണ്ട് തോന്ന്ണ്. ഞാനിപ്പോ ഉപയോഗിക്കാറില്ല ഇനി അത് നന്നാക് ക്ക്ണം. പ്പ ആവശ്യ പറ അറിയൻ പ
കറണ്ടും ബില്ലും തന്നെപ്പോ എല്ലോട്ത്തും നല്ല രീതിയിൽ ഉയർ - ന്നിട്ടുണ്ടല്ലോ ഈ ചൂടുകാലയതിന് ശേഷം
മാസം ഫുള്ള് ഡബിളായിട്ടുണ്ട്
ആഹ് ആഹ് ഈ എസിയുടെ ഉപയോഗം കൊണ്ടും ഫാനിന്റെ ഉപയോഗം
ആഹ് അതെ അതെ ഇപ്പൊ കെരണ്ടില്ല സത്യം പറഞ്ഞാല് ഇപ്പൊ ഇവിടേക്കെ ആഹ് ട്രാൻ ഉം ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമറന്നല്ലേ
ട്രാൻസ്‌ഫോർമറാ പറഞ്ഞോ
ആ ജെനറേറ്ററോ ട്രാൻസ്ഫോമറോ എന്താ അറില്ല എന്തന്നാ കര്ണ്ടര്ല് ബന്ധപ്പെട്ടാണെന്ന് ഇൻക്കറിയാം. പക്ഷെ എന്താണതിന്റെ പർപ്പസ്ന്ന് ഇൻക്കറില ഒന്നിന്റെ എനിക്കറിയാം അപ്പം ആള് പറഞ്ഞു ഇവിടെ എന്താ പറയാ കറണ്ട് ഇല്ലാത്തോണ്ടേ കറണ്ടറിന് എന്തോ ഒരു പണി ബുദ്ധിമുട്ടള്ളോണ്ട് ഇപ്പോ ഭയങ്കരമായിട്ട് വോൾട്ടേജിന്റെ പ്രശ്നം കാര്യങ്ങളൊക്കെള്ളോണ്ട് എടക്കെടക്ക് കറണ്ട് പോവാൻ സാധ്യതയിണ്ട് ഇനി കുറച്ച് ഇനി വരുന്ന ഒരു കൊർ
കൊറച്ച് ദിവസങ്ങളിലായിട്ടായിരിക്കും കറണ്ട് പോവാൻ സാധ്യതണ്ട്ന്ന് പറഞ്ഞതല്ലേ ആഹ
എന്റെ
ആഹ് അത് ശര്യാണ് നമുക്ക് ഗ്യാസും കൂടെണ്ടാവുമ്പോ പിന്നെ അത്ര പ്രശ്നല്ല അന്താ കറന്റടുപ്പ് ഒറ്റക്കായിട്ട് യൂസെയ്യുമ്പോഴാണ് ഞമ്മക്കത്ര പേടി അതുപോലെ തന്നെ ഇപ്പോ കറണ്ട് ബില്ല് അധിക സ്ഥലങ്ങളിലും കറണ്ട് ബില്ല് കൂടി എന്നുള്ളത് തന്നെയാണ് കേക്കുന്നത് പ്പൊ ആയിരം രണ്ടായിരംള്ളോട്ത്ത് നാല് അഞ്ച് ഏഴ് വരെയൊക്കെ പോയി ന്നൊക്കെ പർഞ്ഞിട്ട് അത്രേം ആയിട്ടുണ്ടന്നൊക്കെ പറയുന്ന കേട്ടു.
എങ്ങനെ?
ഇപ്പെല്ലാ ഇടങ്ങളിലൂയ് കറണ്ട് ബില്ല്പ്പോ ഒരു നോർമലി ഒരു ആയിരം അല്ലെങ്കിൽ ആയിരത്തിനുള്ളില്ള്ളവർ-. കൊക്കെപ്പോ അയ്യായിരം ആറായിരം ഒക്കെ ആയിട്ടുണ്ട്, ന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന്ങ്ങനെ കാണാറുണ്ട്.
ഞങ്ങൾക്ക് ആകെ വളരെ കൊർച്ച് ബില്ലേ വരിലുള്ളൂ. അറുനൂറിന്റെ ചോടേണ് ഞങ്ങക്ക് വരല്. പക്ഷെ ഇപ്പ ആയിരത്തി എണ്ണൂറാണ് ഈ മാസം വന്നത്. ആഹ് ആസം - ഖ്യ പേക്ഷിച് വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് എ സിയുടെ ഉപയോഗന്നേണ്.
ആഹ് അയച്ചിരുന്നു.
രാത്രിയാവുമ്പോ വോൾട്ടേജിന്റെ കൊറവുണ്ട്. പക്ഷെ നമ്മുക്ക് എ. സിക്കൊന്ന് തണു - പ്പ് വരുന്ന്ണ്ടായില്ല. ന്നാലും പ്പോ ഈ മഴ പെയ്തിട്ടും ചൂ-.
ചൂട്നൊരു കുറവുല്ലല്ലോ? ഇന്ന്പ്പോ നല്ല ചൂട് ണ്ട്.
ആഹ് അതെ അതെ. മഴ പെയ്തിട്ട് ചൂട് കൂടുന്ന പോല- തോന്ന്ണ് ണ്ട്. അതെ.
അതെ. അങ്ങനെ തന്നെയാണ്ള്ളത്.
അപ്പ ഞാന്. അങ്ങനെക്കെയാണ് എന്താ പറയ. പിന്നെന്ന് പറയണ എന്താ ഗ്യാസും. അമ്മള് കണ്ടർഞ്ഞു ഉപയോഗിച്ചണം. ഗ്യാസിനും വള ലഭ്യത വളരെ കുറവാണ്.
ആഹ് ആഹ് അതെ ലഭ്യത ഗ്യാസിന്റെ ലഭ്യത വളരെ കുറവാണ്. അപ്പൊ നമുക്ക്ത്ര- നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാ അയ്ന് ശേഷേ കിട്ടുള്ളൂ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ
ആഹ നാല്പ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ ബുക്കിംഗന്നെ കേറുള്ളൂ എന്നാണ്. പിന്നെ ഇപ്പൊ ബുക്കിംഗ ഒക്കെ - ഒക്കെ ക്യാൻസൽ ആഹ കാരണം എന്തൊക്കോ മസ്റ്ററിംഗ് കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട്. ബുക്ക്- ക്കിങ് ആർക്കും ചെയ്യാൻ കഴിയണില്ല. അതെ അതുകൊണ്ട് ആഹ ജനങ്ങള് ഭയങ്കരയ്ട്ടു ബുദ്ധിമുട്ടുണ്ട്.
അതാണ്. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ആഹ ഗ്യാസിന്റ പ്രശ്നം കൊണ്ടാണല്ലോ, എല്ലാ.
ഉം ഉം. വില കൂടി. ആഹ വില കൂടി. ഹോട്ടലുകാർ പെട്ട ട്ടന്ന് വില കൂട്ടി. അത്പ്പൊ എല്ലാ സാ -
അടച്ചിട്ട് അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അവരെ പറഞ്ഞിട്ടും കാര്യല്ല. അവർക്ക് കിട്ടുന്നുല്ല. അപ്പൊ അതിനനുസരിച്ച് അവരും-
അതെ അതെ. ദിനംപ്രതി നമ്മള് ഓർക്കാതെ പെട്ടെന്ന്- ഇപ്പൊ ഒരു ടൈമ്ടുത്ത് ടൈമടുത്ത് അങ്ങനെ വില കൂടുന്ന ആഹ സിസ്റ്റത്ത് നിന്നും. പെട്ടെന്ന് പെട്രോളിനയിക്കോട്ടെ ഗോൾഡിന് ഇന്ന് ഗോൾഡിനൊക്കെ വില കൂടിയത്.
ഞാനിപ്പോ പറയാൻ നിക്കായിരുന്നു. ഇന്നൊക്കെ ഗോൾഡിന് പതിനായിരം സംതിങ് കൂടിയിട്ടുണ്ട്ല്ലേ?
ആഹ പതിനായിരത്തി സംതിങ്ങ് കൂടി്. രാവിലെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പെർ ഗ്രാമ്മ്മല് കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട്. ഉച്ചയപ്പോ പറഞ്ഞു. അഞ്ഞൂറ് കുറഞ്ഞു. ആഹ പക്ഷേ നമ്മൾ അപ്പോനമ്മള് ഷോക്കാണ്. കാരണം എന്താ വെച്ചാൽ സാധാരണ ക്കാരാണ് ഇതിൽ വലയണത്. സാധാരണക്കാരായ-
കാരണം ക്യാഷ് ള്ളോർക്ക്തൊന്നൊരു ബുദ്ധിമുട്ടല്ല. പക്ഷെ സാധാരണക്കാരായ ആള്കള് ഇത്. ബുദ്ധിമുട്ട് ആവ തന്നെയാണ്. കാരണം ഇപ്പ നമ്മുടെ അടുത്ത് സ്വർണ്ണം ഉണ്ടെങ്കില് അതൊരു പ്രോഫിറ്റ് ആണ്. വിറ്റ് പോയാൽ അത് കഴിഞ്ഞല്ലോ? പക്ഷെ നമുക്ക് തിരിച്ച് വാങ്ങാനായിട്ട് കഴിയൂല്ല. ആര് - തിയിലാണിപ്പോ, ആഹ പോകുന്നത്.
പിന്നെ അതും അല്ല. ഇപ്പം സാധാരണപ്പം ഒരു മി- പാവപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് സഹായം പറഞ്ഞണ്ട് കുറെ സം സംഭവങ്ങള്. അനുകൂലായ് കിട്ടട്ടെ. കിട്ടലുണ്ടാവും. പക്ഷെ അതേപോലെ പ പണക്കാർക്ക് അവർക്ക്. സഹായത്തിന്റെ ആവശ്യല്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ രണ്ടിലും നിക്കണ മിഡിൽ ക്ലാസ് ഫാമിലി ഉണ്ടല്ലോ. ഒരു ഇടത്തരം.
ആഹ ആഹ.
ആഹ. അവരാണ് കൂടുതൽ പെട്ടുപോകുക. അപ്പൊ മക്കളെ കെട്ടിക്കുന്ന കാര്യത്തിലായാലും. പിന്നെ ഇപ്പൊ- കല്യാണംന്നൊക്കെ പറയുമ്പോ പ്രത്യേകിച്ച് ആണുങ്ങളുടെ കാര്യത്തിലൊക്കെ ഇപ്പൊ ആഡംബരാണല്ലോ? എല്ലാ കാര്യത്തിലും. ആഡംബരയിട്ട്, എന്താ പറയാ. ചെയ്യുന്നത് കണ്ടിട്ട് ഇപ്പം പെൺകുട്ടികള് കല്യാണം കഴിക്കണില്ല കാരണം ഇവർക്ക് ഐഫോൺ വേണം ഹാംബേസ് വേണം ഹാബേസിനെണ്ണം എത്രയാണ് എത്ര ഗിഫ്റ്റ് ഇവര് തരും ആഹ് അങ്ങനെയൊക്കെയാണ് അപ്പോ ഒരു
സീസണ് കൊണ്ടുവരുന്നത് അതൊക്കെ നോക്കിട്ട്
ന്നാല് ആഹ് അപ്പോ ഓരോ കസ്റ്റമില് ഓരോ ഇതാണ് ഇപ്പം എൻഗേജ്മെന്റ് ഇപ്പേ ഏത് കസ് ക ഇതില് ആയാലും ക എൻഗേജ്മെന്റ് ഫസ്റ്റ് അപ്പം എൻഗേജ്മെന്റിന് ആദ്യം എന്തെങ്കിലും വ് ഒരു ചെറിയ എന്തെങ്കില് ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്വർണം റ്റായിട്ടുള്ള സ്വർണന്ന് പറയുമ്പോ അതില് അത്രേം എമൗണ്ട് അതേരി ടെസ്‌റ്റേയണം കാരണം ആദ്യം ഞമ്മള് പൺ കൊറച്ച് മുന്നത്തെ വല്യല്ലോ സ്വർണത്തിന് ഒരു ഗ്രാമ എന്ന് പറയുമ്പം തന്നെ ഇരുപതിനായിരം രൂപ നമ്മള് അതില്
ഓന്റെ ഉം അതുപോലെ തന്നെ ഇപ്പ ഈ ആഹ് ആഹ് ആഹ് ഈ എന്താ ഇപ്പോ എനിക്ക് തോന്നുന്നു ഈ കല്യാണം കഴിക്കുന്ന പുരുഷന്മാരാണ് ബുദ്ധിമുട്ടുന്നത് കാരണം അവര് നമുക്ക് ഈ സ്ത്രീകൾക്ക് ഭയങ്കര ഡിമാൻഡാണ് ഡിമാൻഡ് മീൻസ് എന്തെല്ലോ സാധനങ്ങളാ അതായത് ഒര് എഹ് എന്തും വാങ്ങി തരാൻള്ളൊരു ആളെ കിട്ടുന്നത് പോലെയാണ് അവർക്ക്പ്പോ. അവര് ചോദിക്ക, അത് വാങ്ങികൊടുക്ക. അതില്ലെങ്കി വേണ്ട വേറാളെ തേടാ ആ രീതിലേക്ക് എത്തിട്ട്ണ്ടല്ലോ ക്യാഷിന് മാത്രം മൂല്യം കൊടുക്കാണ്
അതെ അതെ അയ് ശരിയാണ് പിന്നെ ഞാന് ഞാനിങ്ങനെ വിചാരിക്കേരുന്നു പിന്നെ ഒരു മിൻറ്റേ ആഹ് എന്താ പറയാ ഹലോ കേൾക്ക്
എന്ത പർ
അത് പെട്ടെന്നേ റേയ്ഞ്ചിങ്ങനെ കട്ടാവണേന്റ പ്രശ്നം ഇണ്ടായോണ്ടേ
ആഹ് ആഹ് അതായിരിക്കും
ആഹ് അങ്ങനെയല്ല ഒത്തു പോവാനും അല്ലെങ്കി ഇപ്പം ഏ പ്പ് കല്യാണം കഴിഞ്ഞി റ്റന്നെ ആ ആൾക്ക് ബുള്ളറ്റ് ഓടിക്കാൻ അറില്ല അല്ലെങ്കിൽ ബുള്ളറ്റ് വാങ്ങുന്നില്ല
ആഹ് ആഹ് കാര്യങ്ങളൊക്ക പറഞ്ഞിട്ട് ഇവര് ബന്ധം പിരിയുന്നവ ര്ണ്ടല്ലോ ആഹ് അതെ അതൊക്ക ഇപ്പൊ നമുക്ക് ഒഴു ഒര് ക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്
അ ഹ് അതു അല്ല ആഹ് ബന്ധം പിരിയുന്ന ഇപ്പം ബന്ധം പിരിയാന്ന് പറയുമ്പോ പണ്ടൊക്കെ ഞമ്മളെ വീട്ട്ല് വന്നാണ്ട് ഞമ്മളിങ്ങനെ പറയാം ഞമ്മള് കഷ് റ്റപ്പാട് പറയാണെങ്കി കൂടിറ്റ് വീട്ടില് പറയുമ്പോ അവരെന്താ ഏ നീ നീ ഞമ്മള് മ്മള് പെണ്ണാണ് അഡ്ജസ്റ്റ് ചെയ്യണം നമ്മള് ണമ്മള് പെൺ പെൺവീട്ട്ക്കാര
ന്നല്ല പറയുന്നത് ഇപ്പഴത്തെ കാലത്ത് ഒരു റീസണും ഇല്ലാതെ പിരിയുന്നത് പോലെയാണ് പിരീണത്
ആഹ് പിരീണത് ഒരു കു കൂസലില്ല കാരണം പെൺകുട്ടികൾക്ക് അറിയാം പെൺകു ആൺകുട്ടികൾക്ക് പെണ് പെണ്ണ് കിട്ടണില്ല അപ്പം പെൺകുട്ടികൾക്ക് അത്രേം ഡിമാന്റ് ആഹ് ആഹ് ഡിമാൻഡ് കൂടുലാ അപ്പോ അവരെന്ത് സാ സാധാരണ ആണ്ങ്ങള് കല്യാണം കഴിച്ചാൽ എന്ത് പറഞ്ഞാലും കാരണം അത്രിം എക്സ്പെൻസായിട്ടാണ് ഒരാള് ഒര് ഒരു പെങ്കുട്ടിയെ ജീവ്തത്ത്ക്ക് കൊണ്ട് വെര്ന് പ് പിന്നെ ഞ അമ്മ് ഞമ്മക്ക്ള്ളെ ആ ആഗ്രവും അങ്ങനെ ആയിരിക്കൊല്ലോ എന്താ പറയാ അമ്മക് കല്യാണം കഴിച്ചിട്ട് നല്ലൊരു
ജീവിതം വേണംന്ന്ല്ല രീതില് ആഹ്
ചെയ്ത് പ് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ ഇവർക്ക് എപ്പഴും ഇവരുടെ ആർഗ്യുമെന്റ്സ് ഇവര്‌ടെ പിന്നെ പ്രത്യേ കോരോ വീഡിയോസ് കണ്ടിട്ട് നല്ലതാണ് ഞമ്മള് അമ്മളഹ് കഷ്ടപ്പെടുത്തും ഞമ്മള് അതിന് നോ പറയണം അല്ലെങ്കിൽ നമ്മളത് തിനെ എതിർത്ത് പറയണം നമുക്ക് ഒരു എപ്പളൊരു സെ
ഒരാവശ്യം ഇല്ലാതെ ചെറിയ എന്താ ഇപ്പ ഈ പറഞ്ഞ പോലെ വണ്ടി ഓട്ടാൻ കഴിയൂല അല്ലെങ്കിൽ ഐഫോണില്ല ആ രീതിയൊക്കെ പർഞ്ഞ് ഒരു ബന്ധം മുറിക്കാന്ന് പറയുമ്പോ അതൊന്നും ആർക്കും അംഗീകരിച്ച് കൊടുക്കാൻ കഴിയൂലാല്ലോ
അതെ അതെ അതെ അതുകൊണ്ട് തന്നെ ഇപ്പം ആണുങ്ങൾക്ക് പെണ് കെട്ടാനും പേ ടിയാണ് കാരണം ഇങ്ങനെ ഒക്കേണ് ആഹ് ഒരു പ്രാവശ്യം പ്രത്യേകിച്ച് ഞമ്മള് കല്യാണം കഴ് കല്യാണം കഴി ക്ക്ന്ന പെങ്കുട്ടിക്കത് എഹ് രണ്ടാം രണ്ടാമത് കെട്ടി കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക, അതൊന്നും ഒരു- പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ, ആണുങ്ങൾന്ന് പറയുമ്പോ- ആ നമുക്ക് രണ്ടാം, രണ്ടാംകട- ആവണ ആഗ്ര പേടൊണ്ട് ചിലപ്പോ കല്യാണം കഴി- ൻ ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടല്ലോ.
അപ്പണ്ടതണ്ട്,
അപ്പോ അങ്ങനെയൊക്കെ ആയിട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏതയാലും.
അതുപോലെ തന്നെ, എത്രയും നഷ്ടമാണ് ഒരു കല്ല്യാണം- കഴിക്കുമ്പോ അത് ഡിവോഴ്സ് ആയി- പോരുമ്പോ അത്രയും നഷ്ടമാണ് വരുന്നത്.
ആഹാ പിന്നെ കാരണം അത്രയും, കല്യാണത്തിന്നിപ്പോ ഒരു ദിവസം, പറയുമ്പോ ഫോട്ടോഷൂട്ട്, പണ്ടത്തെ പോലെയുള്ള മേക്കപ്പ് മേജ്മെന്റ് അങ്ങനെ കൊറേ- പൈസ അങ്ങനെ, ഇങ്ങനെ- പോകുന്നുണ്ടല്ലോ? ഞാൻ പിന്നെ വിളക്കാം.
ആഹ് അതെന്തെ? ആഹാ ഓക്കെ എന്നാ. തിരക്കാണോ? ആഹാ ഓക്കെ, ഓക്കെ, വച്ചോളു.